ഹലോ
ആഹ് കേക്ന്ന്ണ്ട് കേക്ന്ന്ണ്ട് ഹലോ കേക്കാവോ ഹലോ ആ എന്തക്കെണ്ട് ആഹ എന്തൊക്കെയുണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്നോ
സുഗന്ധൻ
ആ ചതതെ ഉള്ളല്ലേ ല്ലെ
ചായ കുടിക്കാൻ ആവന്നുള്ളു ആ
ചായയ്ക്ക് എന്താണ് എന്തെലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നോ
എന്തെങ്കിലും ഉണ്ടാക്കൂ ചെലപ്പോം എന്തെങ്കിലും ഉണ്ടാക്കൂ ചെിലപ്പോം ബേക്കറിന്നെ കൂട്ടു
ബേക്കറിത്തന്നെ ആ വീട്ടമ്മയാണ് വീട്ടമ്മയാണോ പിള്ളേരുണ്ടോ
മൂന്നാള് ണ്ട്
സ്കൂളിപ്പന്ന ആ സ്കൂളീന്ന് വരാൻ ടൈ സമയമായി തോന്ന്
ഇല്ല അഞ്ച മണിയല്ലാവും
അഞ്ചു മണി ആകും വല്യാ കുട്ടികലാണ്
ഒരു കുട്ടി പത്താം ക്ലാസ് പഠികിന്ന് ഒരു കുട്ടി മൂന്നാം ക്ലാസ്സും ഒരു കുട്ടി പ്ലസ്ടു കഴിഞ്
പ്ലസ്റ്റു കഴിഞ്ഞോ ആ ശരി
നിനക്ക് എത്ര കുട്ടിയാള്ണ്ട
ഒരാളേ ഉള്ളു രണ്ടു വയസായിട്ടേ ഉള്ളു ഉറങ്ങാണ് ഉറങ്ങുന്നെ മം
പത്തായിന്റെ വീട്ടിലാണ്ടാവ
ആ അതെ അതെ ചേട്ടന്റെ അടുത്ത്
ഉ
പിന്നെ എന്തേലും വേറന്തേലും ജോലിക്ക് പോന്നുണ്ടോ
ഇല്ല പൊന്നും ജോലിയൊന്നും ല്ല
പിന്നെ എന്താണ് ചുമ്മാരിക്കുന്ന സമയം ഒഴിവികള കിട്ടാറുണ്ടോ? ചുമ്മാ ഇരിക്കുന്ന സമയങ്ങളിൽ എന്തൊക്കെ ചെയ്തത് വല്ല കൃഷി ചെയ്യാറുണ്ടോ? ചെടികളോ അങ്ങനെക്കെന്തേ ചെയ്യുന്നത് ഇഷ്ടാണോ?
ആ ചെടികൾ അയ്നെല്ലഷ്ട കൃഷി അങ്ങനൊന്നും ല്ല
ആ
വെറുതേ ഇര്ക്കുന്നല്ലെ അപ്പൊന്തേങ്കിലൊ കൾക്കും
ഉം
കുട്ട്യേളോ
നമ്മള് കുട്ടി കുട്ടി ആയിക അതെ പറയാന്നെ കുട്ടി ആയിക്കഴിഞ്ഞാ പിന്നെ നമുക്ക് ലെ വെറുതെ ഇരിക്കാൻ സമയം കിട്ടാറില്ലല്ലോ ഇല്ല ആഹ് ആഹ് നമുക്ക് മനസിലായി ഞാൻ
അങ്ങനെ പണി ഇണ്ടാവുലാല്ലോ മ്മളെ പണി കഴിഞ്ഞാ കൊർച്ചൊര്ത്ണ്ടാവും മ്മള് സ്വന്തം വീട്ടിലെല്ലാവുമ്പോ പിന്നെ കൊർച്ച് കൊറവുണ്ടാവല്ലോ
എനിക്ക് മനസ്സിലായി ഒട് ട്ടും നമുക്ക് സമയം എന്തോ തെകയാത്ത പോലെ എനിക്ക് ഫീലെയ്യാറ്ണ്ട് ആഹ് കുഞ്ഞിന്റെ കൂടെ ആവുമ്പോ ഇരിക്കും മൻസ്സിലാവു അതെന്നെ പിന്നെ ഓട്ടവാണ് ഏഹ് പെട്ടെന്ന് രാവിലെ വിടാൻ ആ ചേട്ടനെ വീടാൻ്റെതെരക്കാ അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞിന്റടുത്ത് പിന്നെ അതിനെ ഒറക്കി അതിന്റെ കാര്യങ്ങളെല്ലാംചെയ്ത് പിന്നെ ഒറങ്ങ്ന്ന സമയത്ത് വേറെ കൊറേ പരുവാടി പിന്നെ ഉണന്ന് കഴിഞ്ഞാ പിന്നെ ഒന്നും നടക്കത്തില്ല നടക്കുകേല പിന്നെ അതിന്റെ കൂടി ഇരിക്കണം ആഹ് അതാണ് പിന്നെ ഒറങ് ഒറക്കം തന്നെ കിട്ടുവെന്ന് തോന്നില്ല ഒറങ്ങാൻ പോലും സമയില്ലാത്തൊരു അവസ്
രാത്രിയോ രാത്രി ഒർങ്ങൂലേ
രാത്രി ഒറങ്ങും ആള് പക്ഷെ ചെല ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഭയങ്കര താമസിച്ചാ ഒറങ്ങുന്നെ ഡാൻസുകളിയും ഭയങ്കര കുസൃതികളിയൊക്കെ ഒക്കെ ആയിരിക്കും ഉം ചെല ദിവസങ്ങളിലൊക്കെ പക്ഷെ കൊഴപ്പുല്ല ഒറങ്ങിക്കോളും ചെറു തീരെ ചെറു ആള് ഒറക്കം ഇല്ലായിരുന്നു രാത്രിലൊക്കെ ഒണന്നിരിക്കുവായിരുന്നു പിന്നെ പിന്നെ അതൊരു ശീല ആ ഒരു ഒറക്കാതൊരൂസ്സിങ്ങനിങ്ങ ശീലവായി ഇപ്പൊ ഒറങ്ങും ഒറങ്ങുയേല അതാണ് ഉം അങ്ങനെ എത്രയോ കൊറേ രാത്രി ഒറങ്ങാതെന്ന് ഉം പിന്നെ ഇപ്പൊ കൊഴപ്പില്ല പിന്നെ കൂട്ടത്തി ഇരിക്കാനാൾ ഏ ആളിങ്ങനെ അവിടെ ചെന്ന് അതു എടുത്ത് ഇതുടുത്ത് പാത്രങ്ങളെല്ലാം വലിച്ചു നെരത്തി
രണ്ടു വയസ്സല്ലേ ഇപ്പ എല്ലാ
പണ എല്ലാ ആ ഇപ്പ എല്ലാ ജോലി എന്താ ക്കാൾ കൂടുതൽ പാത്രങ്ങൾ എടുക്കുന്ന ഓരാന്ന എനിക്ക് തോന്നുന്നേ അങ്ങട്ട് വലിച്ചു നേരത്തീടു ആ പിന്നേ കളിപ്പാട്ടവും എല്ല അവര റങ്ങുന്ന സമയത്ത് എല്ലാ ഒന്ന് തൂത്ത് റെഡിയാക്കിട്ട് അടിരിക്കും ആള് എഴുന്നേറ്റ് കഴിയുമ്പോ പിന്നെ അടുക്കളയും എല്ലാടും പാത്രം കൂടുതൽ സ്പൂണും പാത്രവും ഒക്കെ ആയിരിക്കും കഞ്ഞിക്ക് ആൾക്ക് കൂടുതലും കളിക്കാൻ ഇഷ്ടപ്പുട്ട്കൂ റ്റിയ പുട്ട്കുറ്റി വെച്ചിട്ടാ കളിക്കു ഈ കിടക്ക് പു ട്ടുണ്ടാക്കാൻ തന്നെ ചില്ല് തപ്പി നടക്കുവാരുന്നു അതെല്ലാം കൊണ്ട് തളര് ഉ കളിപ്പാട്ട കൊറേ ഉണ്ടെങ്കിലും കളിപ്പാട്ടത്തോട് വല്ല്യ താല്പര്യൊന്നുല്ല്യ പിള്ളേർക്കല്ലാം ഈ പാത്ര ഓ കൂടുതല് ഇഷ്ടാന്ന് എനിക്ക് തോന്നുന്നുഈ ഡെയിലി കാണുന്ന ആ ഡെയ്ലി ഇന്ന് വന്ന് ഇത്തു കൊടുക്കുന്ന പാത്ര നാളെ വേണ്ട അത് കാണുമ്പോ അത് വേണ്ട എന്ന് പറയും വേറെ പുതിയ പുതിയ പാത്രങ്ങൾ വേണം.
ഇപ്പഴത്തെ കുട്ടിയൊക്കെ അതൊന്നും അല്ല വാണ്ടിയെ ഉ ഞമ്മൾക്ക നമ്മളെ സാധനങ്ങളാ വേണ്ടട്ടാവ. ഉഹും.
ഉ അതുകൊണ്ട് ആഹ് ഭക്ഷണം ഒക്കെ കഴിച്ചു പിന്നെ ഇവിടിരിക്ക ഇനിയിപ്പ ചായ ഇടണം.
ഉം ആര് അമ്മ ഉണ്ടാവു ആയിരിക്കും അല്ലെ വീട്ടില്
ഇല്ല ചേട്ടന്റെ ഇവിടെ ഇല്ല ചേട്ടന് ചേട്ടന് അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയതാ ആഹ്. ഇപ്പ ആരുല്ല ഞാനും ചേട്ടനും കുഞ്ഞും അനിയനും ഉള്ളു. ആഹ് അതേ ഉള്ളു അതുകൊണ്ട് കൊഴപ്പില്ല അനിയ നിയനുണ്ട് അനിയനുണ്ട്. ആഹ് അനിയന് ജോലിയുണ്ട് ഉം. രണ്ടുപേരും ജോലിക്ക് പോവും പിന്നെ ചുമ്മാ ഇരിപ്പാണ്
പിന്നൊന്നും പണിണ്ടാവൂല അല്ലോ കുട്ടിള്ളെ ഉറങ്ങുമ്പോ അതന്നെ നമ്മുക്ക് പണിയും തീർക്കണം എന്റെ നടൂല് കുട്ടികളേം നോക്കണം
ആഹ് ഉറങ്ങുന്ന സമയത്ത് കിടന്ന് ഓട്ടമാണ്
ആഹ്
കൊച്ചെഴുന്നേ ക്കുന്നതിന് മുന്നേ പാത്രവും സാധനങ്ങള ഒന്നും അനങ്ങാതെ വേണം ശബ്ദം ഉണ്ടാക്കാൻ പാടില്ലല്ലോ ശബ്ദം ഉണ്ടാക്കാതോടെല്ലാം ചെയ്യാന് അങ്ങനെ ആ പിന്നെ കൊഴപ്പില്ല അവ അടുത്ത ചേട്ടന്മാരൊക്കെയുണ്ട് അതായന് ഹസ്ബൻഡ് കസിൻ സൊക്കെ അടുത്തൊക്കെ ഉണ്ട് പിന്നെ അവരുടെ വീട്ടീനൊക്കെ ആൾക്കാരുള്ളൊണ്ട് കുഴപ്പമില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരൊക്കെ എ പ്പഴും വരും പിന്നെ ഇപ്പോ സ്കൂൾ ആയത് കൊണ്ട് പിള്ളോരൊന്നുല്ല ചേട്ടൻ പറയുംപിള്ളോരൊക്കെ അവരുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല അവരങ് എടുത്തൊണ്ട് നടക്കും നമുക്ക് ജോലിയൊക്കെ ചെയ്യുകയും ചെയ്യാം അവരങ്ങ് നോക്കിക്കോളൂപ്പം പിന്നെ സ്കൂള് തുറന്നേ പിന്നെ പിള്ളേരെ കിട്ടാനില്ല പിള്ളരു വൈകിട്ടേ വരുള്ളൂ വരുള്ളൂ അതുകൊണ്ട് ഉം അതൊരു പ്രശ്നം
ഭാഷണ എല്ലാം കഴക്കുവൊ കുട്ടി
കഴിച്ചോളും ആഹ് കഴിച്ചോളും ആ ആൾക്ക് കൂടുതലും കഞ്ഞിയൊക്കെ ഇഷ്ടം ആൾക്ക് ഒരു സ്പൂണേ കോരി കഴിക്കുന്നവരൊക്കെ ഇഷ്ടം ഉ എപ്പോഴും കഞ്ഞിയും കൊടുക്കാങ്കി ഭയങ്കര ഇഷ്ടമാണ് ചോറ് ചോറ് കൊടുത്തിട്ട് ആഹ് ചോറും കറിയായിട്ട് കൊടുത്ത ആൾക്ക് ഇഷ്ടമല്ല അ കഞ്ഞി ആക്കിട്ട് ഉപ്പൊക്കി ട്ട് ഇച്ചിരി കറി അതിനകത്ത് എളക്കി കൊടുക്കാങ്കി ആഹ് കഞ്ഞിവെള്ളം ഉപ്പ് അങ്ങനൊണെങ്കി ആള് ഒരു കോരി കഴിച്ചോളും തന്നെ കഴിച്ചോളും
ഉം ശരിയാ പാല് കുടിക്കണ്ടാവൂല ഇപ്പോലെ
ആഹ് ഉണ്ട്ണ്ട് പാല് കുടിക്കുന്നുണ്ട് ഉം ആ പിന്നെ അവന് നിർബന്ധൊന്നുല്ല പിന്നെ ആള് വീട്ടിലെ എല്ലാ ഫുഡും കഴിച്ച് ആയത് കൊണ്ട് കൊഴപ്പില്ല അതക്ക് കഴിച്ചു പോവും
ഏട്ടന് എത്ര മണിയാവകും വരേ രാത്രിയാവാ
ണിക്കൊ കഴിയും ആറ് മണിയ ആവും
അത് ശരി ആ
ആ ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരാ നേരത്തേക്ക് എത്തിക്ക ആ വന്ന് കഴിഞ്ഞ ഉടനെ മടിച്ചു പോന്ന് പറഞ്ഞ് കൊളിത്തിട്ട് ബാ ആഹ് രാവിലെ പോകും രാവിലെ ഒമ്പതര ഒക്കെ ആവുമ്പോഴേ ചെല്ലണം
ഔടെ
ഓളെ മ് ഒമ്പത് മണി ആവുമ്പോത്തേക്ക് അപ്പോഴ്ത്തേക്കിന് രാവിൽ തെ ഉച്ചക്ക്ത്തെ വൈകിട്ടെല്ലാം കൂടെറ്റതായിട്ട് ചെല സമയം വൈകിട്ടത്തെ വെക്കത്തില്ല ചെല സമയംവക്കും മ്
മ് രാവിലെന്നെ ഭഷണലാക്കി ആടെ വെക്കുവായിരിക്കുലേ
ആ പിന്നെ എടക്കിടക്ക് കുഞ്ഞിനായിട്ടോട് ചെയ്യാൻ കൊറ്ച്ച് പാടാ ആ ആ ഭക്ഷ ഷണം കൊണ്ട് പോവും ഭക്ഷണം കൊണ്ടോവാ
അതാ നല്ല അങ്ങനാകുമ്പം കയ്യൃല്ലോ പണി രാവിലെ അങ്ങാക്കി വെച്ചാപിന്നെ പിന്നെ നോക്കണ്ടല്ലത്
ആ
ആ അല്ല ഗ്യാസാണോ ല്ലേ അടുപ്പുണ്ടാ
ര മ് രണ്ടൂണ്ട് മ്
വിറകല്ലണ്ടാ
എന്തോ
വെറകില്ലല്ലൊ ഇണ്ടാ വെറകല്ലാണ്ട.
ആ വെറകൊക്കെണ്ട് നമ്മ വെറകും ഓക്കേ ഒള്ള. അതത് ഒരു ഒര് സ്ഥലത്താ തെങ്ങ്ന്തോപ്പിന്റെക്കെടുത്തായിട്ടൊക്കെ അപ്പമുക്ക് വെറക് നും കാര്യങ്ങക്കൊന്നും ബുദ്ധിമുട്ടൊന്നുല്ല. വെറകൊക്കെ ഇഷ്ടത്തിന്ണ്ട് വെറകില്ലാ തളയും തേ
മ് ഗ്യാസിന് ബുദ്ധിമുട്ടല്ലെ ഐനെക്കൊണ്ടാ ചോയ്ച്ചെ ഉം.
ഗ്യാസിന് ബുദ്ധിമുട്ട ആണ് മ് ഗ്യാസ് ഇപ്പംള്ളുന്നൊക്കെണ്ടല്ലോ.
ആഹ് ണ്ട് ഐനെക്കൊണ്ട് എല്ലാരും വെറകങ്ങ്കത്തിക്കാ അതാ ചോയ്ച്ചാ അടുപ്പ് കത്തിക്കെണ്ട
ആ ഞാന് കഴിവതും അടുപ്പിൽ ന്നുവെച്ചാ ഈ കഴിഞ്ഞടക് ക്കണെയ്ന്റെയ. പ്രശ്നം നേരിട്ടത് ഞാന് ആ കൊറച്ചൂസം ഒരാഴ്ച ഓ ഹൊരാഴ്ച ഗ്യാസില്ലാതിരുന്ന്ട്ട് ഭയങ്കര വഹളായിരുന്നു എന്നിട്ട് പിന്നെ
ഗാസ്സില്ലാണ്ട് തീരേ ആവൂല കുട്ട്യാള് ഒന്നും ഇണ്ടാവുമ്പോ തീരെ നടുക്കൂല
ആ അന്നേരം പിന്നെ ഞാൻ ഭയങ്കര വെൾ വെളുപ്പിനെറ്റ്
ആഹ്.
നേർ എല്ലാം അടുപ്പില് കത്തിച്ച് കത്തിച്ചിട്ട് കുഞ്ഞിനുള്ള പാലും എല്ലാംതെള പ്പിച്ച് ഏ ഇത് ഫ്ലാസ്ക്കിലാക് ലാക്കി മാറ്റി മാറ്റി വെച്ച് അന്നിട് ട്ടഉപയോഗിച്ച് പക്ഷെ എനിക്ക് തോന്ന്ന് പിന്നെ ആഹ് പിന്നെ ഞാനോർത്ത് അത് തായിരിക്കും നല്ലത് എനിക്ക് പിന്നെ തോന്നി ഗ്യാസില്ലെലും കൊഴപ്പല്ലായിരുന്നു ഒ റ്റടിക്ക് രാവിലെ പരിപാടിയെല്ലാന് കയി
രാവിലെ കത്തിച്ച വേം കഴിയും മ്മളെപുകയില്ലാത്തടുപ്പുണ്ടെങ്കില് വേം പരിപാടി കയ്യും.
കഴിയും ആ ഞാന് വെറകിഷ്ട്ടത്തിനുണ്ട് നമ്മക്കുണ്ട് അതുകൊണ്ട്
എന്ന പിന്നെ പ്രശ്
ണ്ടുപിന്നെ കൊടന്നാൽ റെഡിയാവും. ഉം.
പിന്നെ
മ്മ്.
ആ സമി ആയി ദോ
ആ എന്നാ ആഹ്
ഉം ന്നാ പിന്നെ വിളിക്കാട്ടാ
ആഹ് ശരി.